ഹലോ ഹലോ ആ അഖലേറാവില്ലേ
ആ ഇതൊന്ന നേരത്തെ വിചാളല്ലേ
ആഹ് നേ നേരത്തെ വിളിച്ചന്നെ പിന്നെ മഴുണ്ടോ അങ്ങോട്ടേക്ക്
മഴ ല്ല
മഴല്ലേ ഇന്ന് കുറച്ച കുറവേണ്ട ഇന്നലും മിനിയാന്നൊക്കെ നല്ല മഴയില്ലായിരുന്നോ
ആഹ്
ആഹ് എവിടെ അങ്ങനെ തന്നെനി ഇന്നല്ല മിനിയാന്നൊക്കെ നല്ല മഴയായ് നി മഴൊക്കെ ആയാല് ആ നാട്ടിലാണ് മഴയക്കെ ആയണ്ട ച്ചാല് വൈകുന്നേരൊക്കെ ആയാല ന്തെങ്കിലൊക്കെ കിട്ടിയാലിങ്ങനെ തിന്നാലേ
ആഹ്
കപ്പി മീനോ
ഉം ഉം
വെക്കലുണ്ടോ കപ്പി മീ മീനും കൂടെ ഒക്കെട്ട് വെക്കുവോ
ഇല്ല ഇവിടെ ഇപ്പക്ക് ഷുഗർ ഉള്ളതുക കൊണ്ട് അങ്ങനത്തെന്നും കൊണ്ടുവരൂല
ആ ആഹ് ഇവിടെ ഞങ്ങള് വെക്കും അതൊക്കെ ആഹ് ഭയങ്കര ഞങ്ങക്ക് ഷുഗറിന് ഷുഗർ ഉള്ളതുകൊണ്ട് ഭയങ്കര ഷുഗറിന് എന്താ ഗുളികഴിക്കുണ്ടോ ഇൻസുലിനോ എങ്ങനെ ഹലോ റേഞ്ചിലോടുത്തേക്ക് നി ക കട്ടാക്കല്ലേ കോള് കട്ടായ ഭയങ്കര പ്രശ്ന എങ്ങനെ
റേഞ്ജലബാദ് റേഞ്ച്ല്ലേ ഭാഗത്തേക്ക് നിക്ക് പറയാ ചെറിയ രീതിയിൽ റേഞ്ചിന്റെ ഇഷ്യൂസ് ഉണ്ട് കേൾക്കണ്ടോ
ആഹ്
ആഹ കട്ടയ്യല്ല ട്ടോ കോള് ജിങ്ങോട് പരണത് ചെറുങ്ങനെ മുറിഞ്ഞാ കേക്കണഹ്
എല്ല് കട്ട് ചെയ് പറയ്യാ ഷുഗർ കൊണ്ട്
എങ്ങനെ ആ അ ശെരി എന്നിട്ട് എവിടെ വെരല് കാലിന്റെയേ ഹലോ ഹലോ
അവിടെ ഇവ്ട
എങ്
ഇണ്ടല്ലോ ആ
ആ യിപ്പം കേക്കണ്ട് ആയിപ്പം കേൾക്കണ്ട്
ഹലോ
ആഹ് കേക്കില്ണ്ടല്ലോ ങ്ങൾക്ക് കേക്കണില്ലാ
ഓ ഇപ്പം കേൾക്ക്ണ്ട് ഇപ്പം ക്ളിയറാ
ഹലോ
അനക്ക് ക്ലിയർ ആവിൺല്ലേ
ഇനിക്ക് ഇങ്ങതാ ക്ലിയറാവാത്ത്
ആ എനിക്ക് ഇതുവരെ അൻന്റെ കയ്ഞ് ക്ലിയർ ആവാത് കട്ട് ചെയ്യണ്ട ഏതാലും നി കട്ട് ആ കട്ട് ചെയ്ത് വെച് ശരി ഇപ്പൊ ക്ലിയറാവിണ്ടോ
ആ ണ്ട്
ആഹ് പറഞ്ഞു എന്നിട്ട് വെരലൊക്കെ മുറിച്ചിട്ട് എന്താ ഇപ്പം ഷെയിംസുലിൻ വെക്കുണ്ടോ
ഇൻസുലിൻ വെക്കണ് ണ്ട് ഇവിടെ വന്ന് ഒരു നേഴ്സ് വന്ന് എന്നും കെട്ടും
ആഹ് ശരി ഏഹ് പൊറത്ത് പോവാനൊന്നും പറ്റൂല
ഇല്ല
ആഹ് ശരി പിന്നെ അപ്പ എന്താ ഭക്ഷണൊക്കെ എന്താ കൊടുക്കാ ഇങ്ങള്
ഭക്ഷണം രാത്രി ചപ്പാത്തി ഉച്ചക്ക് ഒരു നേരം ചോറ് അങ്ങനെ എന്തേലൊക്കെ കഴിക്കും
ആഹ് ശരി പ്രായണ്ടോ
ആഹ അറുവത്തി അറുവത്തഞ്ച് വയസ്സായി
ആഹ് ഇജ്ജ് ചെറുതായിക്കൂലേ
ഞാൻ ചേർതാ
ആഹ് പിന്നെ ചക്ക അങ്ങനത്തൊക്കെ ഇഷ്ടാണോ
ആഹ്
ഉം അത് കഴിക്കും ആഹ പിന്നെ പ്രായ ലൊ ഒരു പ്രായത്തിന്റെ ഇത്ണ്ടാവൂലോ ഗുളി ഏഹ് ഗുളികകളും ഉണ്ടാവൂലേ ഇഷ്ടം പോലെ
ഉം ഗുളിക നല്ലോണ്ട്
ആഹ് അതാണ് പ്രശ്നം
ഉം
ഈ ഷുഗറ് വന്ന് കഴിഞ്ഞാല് പ്രഷറിണ്ടോ
പ്രഷറില്ല
ഷുഗറ് ആദ്യേ ഇണ്ടേയ്നി കൊറേ ആയോ?
ഉം ചെറുപ്പത്തിൽ തൊടങ്ങീക്കണയിന്
ആഹ് കിഡ്നി ലിവറിനൊന്നും കിഡ്നിക്ക് ഒന്നും പ്രശ്നീലല്ലോ?
അയിനൊന്നും ഒരു കൊഴപ്പൂല
ആഹ് അല്ല കൊറേ ഗുളിക കഴിക്കണോര് ചെലര് ഇണ്ടാവലിണ്ടല്ലോ ഷുഗറിന് ഗുളിക കഴിച്ച് കഴിച്ച് കൂടോ ഗുളിക ഇൻസുലിൻ വെച്ചാലും ഇങ്ങനെ കൂടിയോണ്ടിക്കോ ഷുഗറ്?
ഇല്ല കൊറയും
കൊറയും ആഹ
അപ്പൊ പ ക്ഷീണാണ് നാൽപതൊക്കെ ആവലിണ്ട് ഷുഗറ്
അള്ളാ അപ്പൊ എന്തൊക്കെ മ മധുരം കൊടുക്കലാ ആള്
ആഹ് മധുരം കൊടുക്കും
ഏഹ് എവിടാ കാണിക്കണ്?
അത് ഇപ്പം ഡോക്ടറെ മരുന്ന് അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കുടിക്കും
ആഹ ഉം ഇൻസുലിനൊക്കെ ഏഹ് അയിനൊക്കെ നല്ല പൈസ്യല്ലേ ഇൻസുലിനൊക്കെ
ആഹ്
ഷുഗറ് നല്ലോണം കരുതണം പഴുപ്പ് ഇങ്ങനെ വരോ എപ്പളും
രണ്ട് കാലിന്റെ ഓരോ വെരലും ഇങ്ങനെ പഴുത്ത് വരിണ്ട്
ആഹ് അത് ഭയങ്കര പ്രശ്നാണ്
ഉം
ന്നിട്ട് ഏത് വെര്ല പ്പൊ മുറിച്ചത്.
പ്പൊ വൽതെകാല്മത്തെ രണ്ടെണ്ണം
രണ്ടെണ്ണം ഒരുമിച്ച് മുർച്ചതാ
അല്ല ഒന്ന് മുർച്ച് കൊറേ കഴിഞ്ഞാരെ മറ്റേയ്‌ന് പൗപെന്ന്
ആഹ് ഇപ്പോഴും പൈപ്പ് ങ്ങനെ കേറിട്ടാണോ ഈ മുറി ഡ്രസ്സെയ്യാൻ വര്ന്നേ
ആഹ് അങ്ങനെന്നെ എന്നും ക്ളീൻ ചെയ്ത് കെട്ടും
ആഹ് ശെരി അപ്പദയ്ക്കുമ്പൊ ണ്ടാവൽണ്ടോ പയ്പ് ണ്ടാവോ പ്പളു
ണ്ട് എന്നും തൊട്ച്ചനാക്കലണ്ട്
ആഹ് ശരി ഇനി എന്തെങ്കിലും പഠിക്കാൻ പോണ്ടേ അന്ക്ക് എന്തെങ്കിലും ചെറിയ കോഴ്സെ ന്തെ ചെയ്തുടെന്യോ ന്തൊക്കെ ഈ ഏതാ പ്ളസ്ടു ഏതേ സബ്ജക്റ്റെടുത്തെ
മ് ബ്ലസി കൊമേസ്
കൊമേസ് പാസായതാണോ
ആ
ആഹ്
ഞാന് തായത് കൊർച്ച് വല്യതായിട്ട് ഞാന് ന്തേലും ക്കൗണ്ടിങ്ങിനോ ന്തിനേലും പോണം കർത്ണ്ട്.
ആ എക്കൗണ് ആ അഹ് പറ്റും ടാലി ചെയ്താ മതി.
ടാല്യേയ്താതി
ആഹ് കണ്ട ന്തെല്ലും കോഴ്സ് ചെയ്ത്ക്കാണെങ്കില് മ്മ മ്മക്ക് നോക്കാനറ്യേക്കൂല്ലേ
ന്ത് കുട്ടീനെ
ആഹ് ആഹ് ന്നാ പിന്നെ മ്മന്റെട്ത്താക്കി പോയാ മതി ഒരു വയസ്സൊക്കായാല് അത് പിന്നെ കൊർച്ച് ടൈമേ ണ്ടാവുള്ളല്ലോ
അത് ഓരോ മണിക്കൂർ അങ്ങനൊക്കെല്ലേണ്ടാവൊള്ളൂ
ആഹ് അത്രേണ്ടാവുള്ളൂ അപ്പൊ രാവിലെ പണിയൊക്കെ കഴിച്ച മന്റെട്ത്താക്കിങ്ങനട് പോയാ മതി അപ്പത് സുഖ
ന്തെങ്കിലു അയി ജോലി ആയാലേ
ആഹ്
നിങ്ങൾ വറെന്തേ പണി പോണ്ടോ?
ഇല്ലല്ല ഞാനൊന്നിനും പോണില്ല ങ്കി ഒന്നിന് ഈ മൈഗ്രൈന്റെ പ്രശ്നള്ളേനോടൊന്നിനും പോ പൊറത്തൊന്നും പോവാൻ പറ്റൂല
ആഹ ആഹ
അതോണ്ട് ഞാനൊന്നും ചെയ്യലൂ ഏഹ
തലവേദന ണ്ടാഊലെ
തലവേദന ഭയങ്കര തലവേദനെ
അതോണ്ട് ഞാനൊന്നും ചെയ്യലുല്ല
വീട്ടി തന്നെ പിന്നെങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ങ്ങനെ പൊറതോവും ചെറുങ്ങനൊക്കെ ഉം അങ്ങനെ പോവാന്നല്ലാണ്ട് വേറൊന്ന്നും പോവേല്ല
ഉം ഉം അന്റെ ഹസ്ബന്റ് വന്നോ?
ഇല്ലല്ല വന്ന് വന്നിപ്പോ പൊറത്ത് പോയതാ ഇപ്പ വരൂ സാധനമൊക്കെ വാങ്ങാൻ പോയാൻ ടൈൽസിന്റെ പണിക്കാരുണ്ട് വീട്ടില്
ആഹ ആഹ
അപ്പൊ ഒരുക്ക് ഫുഡ് ഉണ്ടാക്കാന്
ഉം നാളത്തെകിലെ
നാളത്തേക്ക ഉള്ളേ അപ്പ അയിന്റെ സാധനമൊക്കെ വങ്ങാൻ പോയതാ പിന്ന ടൈലൊട്ടിച്ചൊണ്ടിക്ക എഹ
ഉറങ്ങിയ കുട്ടികള്
ഇല്ലല്ല ഉറങ്ങിട്ടൊന്നുമില്ല ഒരുത്തി വീടിൻ്റെ അടുത്തുള്ളരു വീട്ടന്ന് പഠിക്കുകയാണ് എക്സാം ഉണ്ട് നാളെന്തോ പറഞ്ഞഞ് അപ്പോ രണ്ടാളും കൂടി കമ്പയർ ചെയ്താ അങ്ങനെ പഠിക്കലണ്ട് അങ്ങനെ പഠിച്ചുകൊണ്ടരിക്കുക ഒരാള് ഒരാ ആള് ഇവിടെ വീട്ടിൽന്ന് പഠിക്കണ്ട്
ഉം
പിന്നെ ഉമ്മ എന്താ ചെയ്യണ്ടോ?
ഇല്ല
ഒന്നും ചെയ്യില്ലല്ലേ
ഉം
ഉച്ചക്ക് വെച്ച ചോറും കറിയൊക്കെ ഉണ്ടാവേക്കൂല്ലേ രാത്രിയത്തേകും
ആഹ രാത്രിയൊക്ക പിന്നെ ആക്കെ ചപ്പാത്തി എന്തക്കാണെങ്കിൽ അങ്ങനെ എന്തേ തിന്നോ
എല്ലാരും കഴിക്കുവോ
ആഹ
ആഹ പിന്നെ ചെറുത് ഉറങ്ങുക
കൊറങ്ങിട്ട് ചപ്പ നീക്കനെ
ആഹ രാവിലെക്കെ എന്താ ഫുഡ് ണ്ടാക്കാ പത്തിരിയന്നെ പത്തിരി ണ്ടാക്കൊ
പത്തിരി എപ്പളും ണ്ടാകൂല ഇവിടെ ഇപ്പാക് വല്യ ഇഷ്ടല്യ
ആഹ്
അധിക ഓട്ടട
ആഹ് അരി അരച്ച് ഓട്ടട ചൂട ചെയ്യാ
എ
അല്ലെ പത്തിരിപ്പൊടി യോണ്ടോ
അതില് പിന്നെന്താൻടാണ്ട് കോഴമുട്ടി തേങ്ങയിടാലേ
ന നമ്മള് തളച്ച വെള്ളം ഒഴിക്കും ചോറും കൂട്ടും
ചോറ് കൂട്ടും
ഉം
എന്നിട്ട് മറ്റേ മണ്ണിന്റെ ഇതിലല്ലേ പാര
ആഹ്
ഒട്ടട ചുട് ണേ
ആഹ്
ആഹ് ഞാന് ഒരു കോഴിമുട്ട ഇടും കുറച്ച് തേങ്ങ ഇടും ന്ന ട്ട് പതിച്ച പതച് വെല്ലും പാരും
ന ന്നാവോ
ഓ ഞങ്ങ അങ്ങനെയാ ചൂടല് ഉ ചോറ് കൂട്ടൂല ഒരു കോഴിമുട്ടിം പതച്ച വെള്ളും ഇത്തിരി ഉപ്പും വെളിച്ചെണ്ണിആക്കും
ഉം ഉം
എന്ന നല്ല തൾച്ച വെള്ളം പാരും അങ്ങനെയാണ് ഞങ്ങളെ ഓട്ടടാ
ഉം
ഉം ഉം ഇ ന്നട്ട് ഓട്ടടന്റെ പാത്രത്തി പാ ര അല്ല അതിലായിട്ട പാരും മൂടിയും പൊക്കും
ഇന്നാ ശരി പത്തിൻട്ട് കഴിഞ്ഞില്ലേ ല്ലേ
ഓ എന്നാശരി എന്നാല്
ഉം ഉം